ഹലോ
ആ കേക്കുന്നൊണ്ടോ
പ്പം കേക്ണ്ട് ഹലോ വിളിചൊന്നും കേട്ടില്ല അത പിന്നേംപിന്നേം
ആഹഇത് റേഞ്ചിന്റെ പ്രശ്ണാന്നെ
അയ്യോ എനിക്ക് ഭയങ്കര കൊഴപ്പ റേഞ്ചിന്റെ എന്റെ മഴയുടെയും മാ മഴയും കൂടി ആയോണ്ട്ന്നെ ബ വേണ്ട പിന്നെ അതല്ല മഴേങ്കി ങ്കി അങ്ങനെ പറയ് പിന്നെ അല്ലെങ്കി മറ്റ് നമ്മള നെറ്റ് ചാർജിന്റെ സമയംതീരാറാകുമ്പൊ അതാ അങ്ങനാ അല്ലേലും ഞങ്ങള് ഈ സമയ ഈ ഒരു ഏരിയയിൽ ഇത്തിരി പാടാ റേഞ്ച് കിട്ടുന്നേക്കെ ഭയങ്കര പാടാ ഇച്ചിരിയെങ്കിലും കൊഴ പ്പുല്ലാതെ മുന്നോട്ട് പോണത് ഏർടെലെ ഒള്ളു നിങ്ങളോ മ ദേ വീഅയ്യും പാടെന്തോ അമ്മളന്ന് കൊറച്ചങ്ങോട്ട് ഫ്രൺ ത്ങ്ങോട്ട് റോഡ് ഒര് എട റോഡയിത് ആ എട റോഡങ്ങോട്ട് എറങ്ങി കഴിഞ്ഞ മാെ തോം ഫ്രീയ ഫൈജി കിട്ടേ ചെയ്യും
ആഹ് ആഹ് ഇപ്പൊ അൺലിമിറ്റഡ് അങ്ങ്ചെയ്യും
ആഹ് ആഹ് ആഹ് അതാ എന്നന്നാലേ പറ്റ താേള് അല്ലെങ്കി ഒരു കാര്യത്തിനും നോക്കാ നോ റ്റ്യാ പിന്നെ കിട്ടത്തില്ല
അതും അല്ല നമ്മക്ക് തിന്ന തിന്നാൻ പോലും ഇത്രേം വേണ്ട തിന്നാ ഇത്രയും തീരത്തില്ലാ
ആഹ് വാ തന്നെ അന്നെ അതെന്തായാലും എല്ലാവ ര്ക്കാവശ്യവാണല്ലെ
ആഹ് അതുവല്ല ഇതിനകത്തെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാെമ്പതാണ് നമ്മള് സാധാ റീച് ചാർജ് ചെയ്യ്ന്നെ ഇര്ന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും മുന്നൂറ്റി ഒക്കെയാ പിന്നെപ്പ ഞമ്മള് ഇച്ചിരി വിത്യാസെ ഒള്ളൂ ഒര് ജീ ബി വെച്ച് ദോസം കിട്ട്യാ ഒന്നും ആ
ആവത്തില്ല തന്നെ ഉം ഒന് ഒന്ത് മുമ്പ്.... ഒരു ഇരുന്നൂറേള്ളായിരുന്നു ഇപ്പഴാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതായത് ഓ ഒന്ന് അന്ന് ഒന്നിനും ഇല്ല, പിന്നെ നീ എന്തായ നീപ്പ സ്കൂളൊക്കെ തൊറന്നൊണ്ട്നി എന്താന്ന് അറിഞ്ഞില്ല.
ആ അതെ ഇനിയിപ്പം നോട്ടുകളൊക്കെയ് ഈ ക്ലാസ്സില് ഗ്രൂപ്പില് അല്ലേ
ആ തന്നെ തന്നെ സ്കൂളി പിന്നെ അ അവരിക്കും വേണം എന്തിനാണെങ്കിലും എത് രാനാണെങ്കി ലും സ്കൂൾലെ കാര്യം എന്താറിയാനാണെങ്കിലും എല്ലാം മക്കക്കും ഉം വേണം ഇവ്ടെ അങ്ങനെ റെയ്ഞ്ചിന്റെ പ്രശ് ന്റെ ഹസ്ബൻന്റിന് ഭയങ്കര കൂടുതലായിര്ന്ന് അങ്ങനെ ഈ യ്‌യ്യായിരുന്നു വോഡാഫോൺ അയ് യും കൂടി ചേർന്നപ്പ വിഅയ്യാം ഞങ്ങടെ വിളിച്ച് അവരെ വിളിച്ച് ര അവര് സംസാരിച്ച് മ്മള് കംപ്ലൈന്റ് ഒക്കെ കൊട്ത്തതാ ന്നിട്ടും ആ ഒര് ഇത് ഇതു മാത്രം പരിഹരിക്കാൻ പറ്റ്ന്നില്ല ജിയോ ഒട്ടും കി ട്ടത്തില് നമ്മളെഴുതിയില്ലേ
ആ. അത് പിന്നെ പറയണ്ടല്ലോ ജിയോടെ ജിയോ ഇവിടൊക്കെ നല്ല റെയ് ഇവിടെ ഞങ്ങൾടെ ഇവിടെ പൊതുവെ റേഞ്ച് ഉള്ളതാണ് എപ്പഴും അതുകൊണ്ട് പെട്ടെന്നന്നെ ഇല്ലാതെ വരുമ്പഴത്തേക്കും നമുക്ക് ഭയങ്കര ബു മുട്ട
ആ താണ് പിന്നേ
ഭയങ്കര ഇത് തോന്ന എനി ഇ നമ്മൾ ഈ കോൾ ആരേലും ഒരു അത്യാവശ്യത്തിന് വിളിക്കാ എടുക്കുമ്പോണ്ടല്ലോ പ്രസംഗവായിരുന്നങ്ങ്
ഹ ഹ ഹ ഹ് അത് ഇത് തൊടങ്ങും തന്നെ അങ്ങ് അത് തുടങ്ങ് അത് നമ്മള് ചില കൊറച്ച് കൊറെയെക്കാ അവര് എന്തേലും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരു ഓരോ ഇതിലും സ്കാമിലൊന്നും പോയി സ്പാമിലൊന്നും പോയി അപായപ്പെടാതിരി യ്ക്കാൻ വേണ്ടി അവരു പറഞ്ഞു തരുന്നതാണ് ആദ്യ ഒരു ഒരു പ്രാവശ്യ ഒക്കെ കേ ക്കാം പിന്നെ
അതെ അതെ ഒരു ഒരു ദിവസം വല്ല അങ്ങനെ ഇടണം അ അല്ലാതെ നാമ്പോളെ പ്പൊ ഫോൺ എടുത്താലും ഈ കഥ തന്നാ അതും പോരാത്തിന് ഈ കൊറോണ ടൈമി അതിലും വലിയത് നമ്മൾ അത്യാവശ്യത്തിന് ചാകാ ൻ ഒരാളെ വിളിക്കുമ്പഴ്ത്തേക്ക കഥ പറയും ഇരുന്ന്
ഇതല്ല ഇത് കൊറോണയുടെ കഥയായിരുന്നു മൊ
ആ മാസ്ക് ധരിക്കണം യോ ഹേ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും
അത് പറ പിന്നെ നമ്മള്ളൊരു ഹാ ചിലോ വേറെ ഏതെങ്കിലും നമ്പറിലെന്തിലന്ന് നെക്കുമ്പങ്ങ് മാറും അത് നമുക്ക് റീചാർജ് ചെയ്യാൻ സാ മയം ആവുമ്പഴും അവര് പറയും എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്ന് ഒറ്റ് രണ്ടാഴ്ചക്ക് മുമ്പേ പറയാൻ തൊടങ്ങും അവര് പിന്നെ ഒരു ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ നമുക്കും കേൾക്കുമ്പല്ലോ ള്ളോ തീരാറായല്ലോന്ന് ചിന്തിക്കാം അല്ലെങ്കി ആ ഇങ്ങനെയാണല്ലോ നമ്മള് ചുറ്റുപാടും നമുക്ക് ചിന്തിക്കാം പിന്നെ നിരന്തര ആകുമ്പോ നമുക്കും ബോറെഡി ആവത്തില്ലേ? പിന്നെ എന്താ ഉണ്ട് വിശേഷങ്ങള്? അറയ് ഒരുപാട് നാളായി നമ്മള് വിളിച്ചിട്ടും സംസാരിച്ചിട്ടും ഒക്കെ
ആ ഇങ്ങനെ പോകുന്ന ഇപ്പം ന്യൂസ്‌ ഒന്നും വയ്ക്കാൻ പറ്റാത്ത അവസ് ക്കെ അല്ലേ?
ആഹ ആണ്
ഓയേ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കണ്ടില്ലേ ഒരു കൊച്ചിനെ പോ
അതാ കഷ്ടം തന്നെ അയിനെ കണ്ടട്ട് നമ്മക്കന്നെ സങ്കടം ഉള്ള ഒരു മൊഖം ഒരു വെഷമം പിടിച്ചൊരു മോഖ ആ കുഞ്ഞിനെ കണ്ട്ട്ടെ
അതിന്റെ കണ്ണ് എപ്പഴും നെറഞ്ഞിരിക
ആ എനിക്കങ്ങ് ഭയ്ങ്കര ഇതായിരുന്നത് നമ്മള് മക്കളെ പൊന്നുപോലെ ഒന്ന് വഴക്കുപറയോ അടിക്യോ ചെയ്താ തന്നെ നമുക്ക് എന്ത് വിഷമവാ പിന്നെ നൂറുവട്ടതിന്റെ ഇരട്ടി നമ്മള് സ്നേഹിക്കും. എന്നിട്ട് ഇപ്പഴെ ഇങ്ങ അങ്ങനെയും ചെയ്യുന്ന തള്ളമാരുണ്ടല്ല അതും സ്വന്തം തള്ള രണ്ടാനമ്മയോ അല്ല. രണ്ടാനമ്മയും അല്ല രണ്ടാന ച്ചനു അല്ല
അല്ല രണ്ടാനഛനാ അത്
ഛനാണ് പക്ഷെ ഇപ്പൊ ഓരോ മക്കളും ചെയ്യുന്നതൊക്കെ ഓരോ
അതെ അതെ ദേണ്ടെ ഒരു ഒരു ന്യൂസ് കണ്ടാണേ അമ്മായിപ്പൻ ആ മരുമോടെ കൈ അതായത് അവരെന്തോ തർക്കം ഉണ്ടായതാ ഇട്ട് മരുമോടെ കൈ വെട്ടി കളഞ്ഞെന്ന്
ആഹ്
എന്ത് മനസ്
അതല്ലേ മരു മ മൊ മകൾന്റെ കൂടെ ഒരു മരൂ കൂടി വന്നപ്പം തീർന്ന് അവിടെ അന്നേരം ശ ത്രുതയായി ആ മകളാണെ ങ്കിലാ ഇപ്പൊ മകള് എല്ലാം കാണക്കന്നെ മൊത്തത്തി ഇപ്പം ചിന്തിക്കാനൊക്കത്തില്ല നമുക്ക് ക്കോരോ വാർത്ത കേൾക്കുമ്പോ പറച്ചു അങ്ങനെ ചെയ്യുവോ അങ്ങനെ ഉണ്ടാവുവോ എന്നാ ചിന്തിക്കുന്നത്
അതെ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ നമ്മളിപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഭയങ്കര ആപത്തുള്ള കാലഘട്ട
തന്നെ തന്നെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോണൊന്ന് നമ്മള് ഭയങ്കര തായിട്ട് ചിന്തിച്ചേ പറ പറ്റത്തോള്ളു നമ്മളെ മക്കളെ വളർത്തുന്ന രീതിയാണെങ്കിലും നമ്മളെ മറ്റുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളും എല്ലാത്തിനും നമ്മളെ സമൂഹ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ടൊണ്ടിരിക്ക
അതെ അതെ അതെ
പക്ഷെ എനിക്കീ കൊച്ചിന്റെ കാര്യം എനിക്ക ഭയങ്കര വിഷമായിത് ട്ടാ അത് രണ്ടു കൈ അയ്യൊ ആ കൈ അത്രയും മേല ഒടിഞ്ഞിരിക്കണമെങ്കിൽ അതിനെ എന്ത് ദ്രോഹിച്ചു കാണും
അതിനെ കാല് പൊള്ളിച്ചുന്നൊക്കെ പറയുന്നു എങ്ങനെ രു നമുക്കൊരു പൂച്ചക്കുഞ്ഞൊന്ന് വയ്യാതെ കെടക്കുന്ന കണ്ടാത്തന്നെ
നമ്മക്ക് വെഷമം വരും നമ്മള് ആരുവെ അല്ല ഏതോ ഏതോ ഒരു കൊ- ച്ചാണെ എന്നിട്ട് ആ വാർത്ത കേട്ടപ്പ എന്ത് വെഷമായി അതാ തള്ള സ്വന്തം തള്ളേം കൂടി ചെയ്തെന്നു കേട്ടപ്പ നമ്മക്കും കൂടി ഒരു അപമാനമായി അത്
ഉം അതെ അതെ അതെ.
ഈ നല്ലോണം എന്ത് പൊന്നോല് എത്രയോ ആൾക്കാര് മക്കളില്ലാതെ കെടക്ക്ന്ന് നീയൊക്കെ നോക്കാൻ വെയ്യ എനിക്ക് വേണമെങ്കിൽ എവിടെങ്കിലും പോവോ എന്തോ ചെയ്തോ എത്ര അനാഥാലയങ്ങളുണ്ട് എവിടെയെങ്കിലും കൊണ്ടാക്കിട്ട് എത്രയോ മക്കളില്ലാ അവരാരെങ്കിലും നോക്കത്തില്ലേ
അതെ അതെ സത്ത്യാ അവർക്ക് എത്രയോ പേരെ അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ന്യൂസൊക്കെ വരുമ്പോ അതിനകത്ത് ഓരോ കമന്റ് കാണണം ഞങ്ങള് വർഷങ്ങളായി ട്ട് വഴിപാടും നേർച്ചകളുവായിട്ട് നടക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങള് ആ അവർക്കൊന്നും കൊടു
കൊച്ചു മക്കളക്കേ ആകുമ്പോ കൊഴ പ്പുല്ല അവറ്റക്ക് അറിയാറാവുന്നതിന് മുമ്പൊക്കെ ആരങ്കില് ഏറ്റെടുത്ത് വളർത്തിയാല് അവര് അഅങ്ങ് കൊഴപ്പല്ല അവര് ആ സാഹചര്യവും അവരുമ്മായും ആ ഒരു അച്ഛനും അമ്മയുടെ ഒരു മക്കളാ നുള്ള തിൽ അങ്ങ് മുന്നോട്ട് പോവും ഇത് ഒരു വയസാ ഒന്നര വയസ് ആയിരുന്നോ ഈ കുഞ്ഞിന് ഒന്നര വയസ്
ഒരു ആ അതിന് അതിന്റെ ആ മുഖം കണ്ടിട്ട് എങ്ങനെ അവർ ക്കാ ദ്രോഹിക്കാൻ തോന്നിന്നാ ഞാൻ ആലോചിക്കുന്നെ
ഏ ഞാൻ അതിന് മുഖം അടുത്ത് എടുത്ത് നോക്കുമ്പോ അതിന്റെ മുഖത്തുണ്ട് അതിന്റെ മനസ്സില് പുറമേ ഒന്നര വയസ്സല്ലേ കാണത്തുള്ളൂ വലുതായിട്ടൊന്നും സംസാരിച്ച് അവന്റെ വെഷമം പുറത്ത് പറയാനുള്ള ഇത് കാണത്തില്ല. ആ മൊഖത്തുണ്ട് പക്ഷെ ആ കുഞ്ഞിന്റെ അതിന്റെ എല്ലാ എനിക്കിതാ ഈ സംസാരിക്കുമ്പോഴല്ലാം ആ കുഞ്ഞിന്റെ മുഖം ഓർമ്മ ആ രണ്ട് ആ തള്ളയിടയിരിക്കുന്നതാ ഓർമ്മയി വരുന്നത്. ഹാ രണ്ട് കൈ ഒടിഞ്ഞരു എന്തോ ഒരു ബ്ലോഗർ അങ്ങാണ്ട് വന്നത് കണ്ടല്ലായിരുന്നോ?
ആ അതെ അതെ അതെല്ലാം അവനിട്ട് ന ല്ല നാട്ടുകാർ കൊടുത്തന്ന കേട്ടത്.
കൊടുക്കയല്ല ചെയ്യേണ്ടത് അന്നേരം കടത്ത ആ ത്ത അന്നേരം നമ്മള് നമ്മുടെ നിയമത്തിന്റെ കൊഴപ്പം ഇതൊക്കെ പിന്നെയും പിന്നെയും ഉ ആവർത്തിക്കുന്നതിന്റെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ദ്രോഹങ്ങൾ ഉണ്ടാവത്തില്ല സമൂഹത്തില് ഒള് ചോടെയോ പോവയോ വരെയോ എന്തോ ചെയ്തോ പക്ഷെ ഈ ദ്രോഹങ്ങള് ചെയ്യരുത് മക്കളെ ആയാലും ആരെ ആയാലും പെണ്ണുങ്ങളെ ആയാലും ആണുങ്ങളെ ആയാലും ദ്രോഹങ്ങള് ഇല്ലാതെ പോണം അത് നമ്മളെ നിയമത്തിന്റെ കൊഴപ്പവാ എന്ത്‌ ആര് എന്ത് ചെയ്താലും. ഇതിപ്പോ ഈ ഒരു സമയത്ത് എല്ലാരും വാർത്തയിലും ന്യൂസിലും അങ്ങോട്ട് ഇട്ട് പറയലും പിടിക്കലും ചർച്ചചെയ്യലും എല്ലാം ഉണ്ട് ഇതിപ്പോ ഒരു ധാ ഒരാഴ്ച രണ്ടു ദിവസം കഴിഞ്ഞാ അടുത്ത ന്യൂസ് കിട്ടുമ്പം ഇതങ്ങ് കഴിയും. അതിന്റെ ചർച്ചയില്ല ഒന്നും ഇല്ല മൊത്തത്തി പുതിയ വർ ത്തെ പറ്റി അങ്ങ് പോയി നമ്മളെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിയമങ്ങള് കണ്ടാ അങ്ങനെയൊക്കെ രീതിയിലും ഉൺ ഇങ്ങോട്ട് പോണം എവിടാ ഉത് ഉത്തർപ്രദേശിലാ ഇതനക്ക് എന്തോ സംഭവിച്ചു ആഹ് അത് അപ്പഴേ എൻകൗണ്ടറി കൊന്നു കളഞ്ഞില്ലേ
അതെ അതെ അങ്ങനെ ചെയ്യണം ഇവനൊക്കെ ഇനി ഒരിക്കൽ കൂടെ കൊച്ചുങ്ങളുടെ നേരെ ആഹ് കൈ പൊക്കരുത് അതുപോലാക്കിഡണം
മനസ്സില് പല ചാഞ്ചാട്ടങ്ങളൊണ്ടാവാം പല തീരുമാനങ്ങളും ഒരാള് ചിന്തിക്കുന്ന ചിന്ത ആയിരിക്കത്തില്ല മറ്റൊരാൾ ചിന്തിക്ക പക്ഷെ ആ ചിന്തയിൽ ആരി രു ദ്രോഹം വരാത്ത രീതിയില് പോണം ആരെയും ദേഹ് ദേഹോപദ്രവം ചെ ചെയ്യരുത് അവരുടെ ജീവിതവും നശിപ്പിക്കരുത്
അതെ ഓരോരുത്തരൊക്കെ യൊണ്ട് ഇങ്ങനെ ആഹ് കാ മുവിന് വേണ്ടി ഭർത്താവിനെ കൊന്ന് പെട്ടിയിലാക്കുന്നു കുഞ്ഞിനെ കൊല്ലുന്നു കാമുകിക്ക് വേണ്ടി
ഇതിപ്പോ ഇവളും അങ്ങനെല്ലേ ചെയ്തത് ആ നമ്മള് ഒരു സ്ത്രീ എന്ന നിലയില് നമ്മള് സ്ത്രീയാണ് നമ്മളൊ രു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഒരു മകളാണ് ഇതെല്ലാവരിക്കും കൂടി ഒരു അടിയായിട്ടല്ലേ ഇവളെ ഒരു മൊഖം കാണു എല്ലാരും ചിന്തിക്കത്തൊള്ളൂ ഒരു ഒരു തള്ള ഇങ്ങനെ ചെയ്തന്ന് പറയുമ്പഴത്തേക്കും നമ്മൾളൊരു തള്ള നമ്മള്
അങ്ങനെ ചിന്തിക്കും അതെ ആണങ്കി നിങ്ങളാണ് അഛൻന്ന് പറഞ്ഞാൽ വേറൊരു പോക്ക അഛനടിച്ചു അല്ലേ അങ്ങനെ പക്ഷെ അമ്മേന്ന് പറഞ്ഞ ആ പെറ്റ ബന്ധം എപ്പോഴും ഇവിടെ
അ അതൊരു വല്ലാത്ത ഒരു ഇതാണ് നമ്മള് വാപ്പാടെ നമ്മളെ വാ പ്പമാ മുമ്പി വെച്ച് ഉമ്മമാരെ വഴ പറഞ്ഞ നമുക്ക് വിഷമം വരും അന്നേരം നമ്മൾ നമ്മള വാപ്പായെ കുറ്റം പറയൂ ആ - അങ്ങനെ ആക്കിയിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞേന്ന് പറ എന്നാ നേരെ തിരിച്ചു ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും അമ്മമാരുടെ സൈഡ് തന്നെ നിൽക്കുന്നത്
ഉ എടാ ഞാൻ വിളിക്കാം കേട്ടോ അങ്ങോട്ട് വിളിക്കാവേ മെസ്സേജ് ഇടാം